കേക്കാവോ
കേക്കാലോ സുഖാണ്
ഫുഡൊക്കെ കഴിച്ചോ സുഖം സുഖം ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു ചോറ് കഴിച്ചു എന്ത് കഴിച്ചു
ചോറ് കഴിച്ചു ചോറ് കഴിച്ചു
ആ ആ എന്തൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാനൊക്കെ
കൂട്ടാൻ ഇന്നലെ അമ്മ വെച്ച മറ്റേ ഉള്ളി തീയല് ആ പിന്നെ മീൻ പൊരിച്ചത് കറി വെച്ചത് ആ പിന്നെ മറ്റതെന്താ അവിയല്
ഓഹോ
ഓ ഇത്രയേം ഉണ്ടായിരുന്നു അവിടെയാ
ഓ ഇവിടെ ചോറ് ഉം പുളിശ്ശേരി മീ സദാപുളിശേരി മീൻ വറത്തത് അവിയല് പിന്നെ ഒരു മെഴുക്കുപെരട്ടി
ഓ വിഴുകു എന്ത് വിഴുക്കാ
കത്തിരിക്കൊക്കെ കൂടെ ഉള്ളിയും സവാളയൊക്കെ കൂടെ ഇട്ടത് അരിഞ്ഞിട്ടത് ഉം
ഓ കത്തിരിക്കയീല് ഇങ്ങനാ ഇത് കറ ഇങ്ങനെ ഇതാവൂലെ
ഓഹ് കറ ആയത് വെള്ളത്തി ഇട്ടാ മതി കറമാറും
അതന്നല്ലേ
ഉം വെള്ളതീട്ട് വെച്ചിരുന്നാമതി
ഓ ഓ ഓ കൊറേ സമയം ഇട്ടു വയ്ക്കണോ
ഉം കൊർച്ച് സമയട്ട് വച്ചേക്കണം
ഉം ഉം ഉം മോൻ വന്നോ
ഓ മോൻ വന്നു
ആഹ് ഫുഡ്ഡൊക്കെ കൊടുത്തോ
ആഹ് ഫുഡ്ഡ് കൊടുത്തു
എന്തെയ്യാ
മോൻ ദാ ഇവിടെ നിക്കുവാ കളിക്കുവാ
ആ ആ ആഹ്
പിന്നെ വേറെന്താ മഴയുണ്ടായിരുന്നോ
മഴ രാവിലെ ഉണ്ടായിരുന്നു ഉം തുണി തുണിയൊക്- ക്കെ കൊണ്ട് വിരിച്ചിട്ടപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ തുണിയെല്ലാം പോയി എട്ത്ത് താഴെ കൊണ്ടുവന്നു.. ഉം ഹും. അങ്ങന..
ഇന്നെന്താ പരിവാടി..
ഇന്ന്താ. വർക്കും കാര്യങ്ങളൊക്കായിട്ട്. താ നടക്ണ്..
ആ ഹാ ഹാ.
ഉം. അവിടെയോ..
ഇവിടെയും താ ഇവിടെ ഇരിക്കുന്നു. ഇനിയു ജോലികളൊക്കൊ ഉണ്ട്..
ഉം ഉം
ആഹ്. അങ്ങനെ ഇരിക്കുവ.. ഇരുന്ന അങ്ങിരിക്കും. ഉം. പ്പ മഴയില്ല. പക്ഷേ മഴയുടെ ഒരു കോളുണ്ട്..
ആ. ഇവിടെ അങ്ങനെന്നാ. വെറിക്ക്ണില്ല.. മഴക്. ഇ. ഇരിണ്ട് കെടക്ക്ന്ന്.
കോര
ആഹ്. പിന്നെ.. പിന്നെ പാട്ടൊക്ക കേക്കാറുണ്ടോ.
ഓ പാട്ട് കേക്കാറുണ്ട്. കഥളൊക്കെ വായിക്കാറുണ്ടോ..
ഞാ രണ്ട് നോവലെന്തോ, അങ്ങനെ ഞാൻ വായിക്കണ കൂട്ടത്തല്ല.. ഇങ്ങനെ ഫ്രീ ആയിരുന്നപ്പഴ്ത്തേക്. ക്ലാസ്സിലിത് പോലെ.. വാ ഒരുപെൺകൊച്ച്ത്പോലെ. കൊണ്ട് വരുവായിര്ന്നു.. നോവല്. ഉം. ഉം ബുക്ക്.
ആ, ഹാ..
അതില് ഒരെണ്ണത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഒരെണത്തിന്. റാം കെയറോഫ് ആനന്ദി. ആത് വായിച്ചു. കൊള്ളേര്ന്നു. നല്ലത.. നല്ലോര് ഇതായിരുന്നു. ഉം ഉം. മലയാളം മലയാളം..
ആഹ്
അപ്പൊ ആഹ് ഒരു സമയത്തിങ്ങനെ ഭയങ്കരായിട്ട് ട്രെൻഡിങയെര്ന്ന്, ആഹ് അത്.. പ്പം അത് ഫുൾ വായിച്ചാല് അതിലോരോ ഇൻസിഡന്റും.. കൊറേ ദിവസംനമ്മളെ മയ് മനസ്സില്ങ്ങനെ കെടക്കും..
ഉം. അനുഭവ കഥയാണോ..
ആഹ് ആഹ് ആണെന്ന് തോന്നു ആണ് ആണ് ആണ് ആഹ് ആരാ മ്മ് അങ്ങനത്തിന്റെ ആഹ് ആഹ് ഓതറിന്നെ എഴുതിയൽ ഇത്തിരി ഇച്ചിരി നന്നായിട്ട് ഫേമസായ ഈ ഒരു കഥയന്നെ. കുറേ, കൊറേ കൊറേ റിവ്യൂസ് ണ്ടേരുന്നു.
ഓഹ് ഓഹ് ഓഹ്
മ്ഹ് അങ്ങനെ. പിന്നെ രണ്ടാംത് വായിച്ച ബുക്കും. കൊള്ളായിരുന്നു..
ആഹ് ആഹ്
ഓഹ് പഷേ അതൊരു നഷ്ടപ്രണയത്തിന്റെ കഥയേര്ന്നു.
മ്മ്ഹ്.
നൗ അങ്ങന ബുക്കൊന്നും വായിക്കാറില്ല
ബുക്ക് മുന്നേക് വായിക്കാറുണ്ടായിര്ന്നുഇപ്പൊ സമയം കിട്ടാറില്ല ആട് ജീവിതോക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അവസാനട്ടൊക്കെ പിന്നീടൊന്നു അങ്ങനെ വെൽതായി ട്ടൊന്നും ഓർമും വരുന്നില്ല വായിച്ചത് മ്മ്ഹ്
വായിക്യും
ജീത ആ നല്ലതാ വായിച്ചിരിക്കാൻ തോന്നും.
മതേല്ലേ അതെ നമ്മുക്ക് നമ്മൾ. വാ. ഓ ഓ ഓ അതെ, അതെ, അതെ, അതെ.. നമ്മള് ഇപ്പം വായിക്കുമ്പോഴത്തേക്കും. ഓ വായിക്കണല്ലോ. എന്നും പറഞ്ഞിരിക്കും പഷേ വായിച്തോ തും ഏഹ് തുടങ്ങുമ്പോഴത്തേക്ക് ഇടക്കൊരു ഗ്യപ്പ്‌ എടുക്കാൻ പോലും തോന്നൂല്ല അങ്ങ് വായിച്ചിരി
വായിച്ചിരിക്കണം അതാ എന്ന് വച്ചാ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി വായിക്കുമ്പോ അങ്ങനെന്നാ
അതെ അതെ
ഉം
പിന്നെ പിന്നെ വേറെ
വേറെടാ
പിന്നെ രാത്രിത്തെക്കിന്നിനി എന്താ
രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഉ
ആഹ് അതല്ലേ ആഹ് ആഹ് ആഹ് ആഹ് സ്പെഷ്യലെന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യല് ചിക്കൻ വാങ്ങിയതിരിക്ക്ണെ അപ്പം ചിക്കനും ചപ്പാത്തിയും ഉണ്ടാക്കാന്നുള്ള ട് മനസ്ല് തയ്യാറാക്കി വെച്ചേക്കന്ന് പിന്നെ ഇനി എനിക്ക് അറിയത്തില്ല വീട്ടില് എല്ലാരും താ അതിനനുസരിച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റു
ആഹ് അതെ അതെ അതെ ചിക്കന് ചപ്പാത്തിം ചിക്കന് നല്ല കോമ്പിനേഷനാണ് അതെ ഉം മോനാണ് അവിടെ സൗണ്ട്ണ്ടാ
ആഹ്
ആഹ് ഉം ഉം സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നതാ
സ്കൂളില് പോയിട്ട് ആ അതെ സ്കൂളിൽ പോയിട്ട് വന്നത് ആഹ് കൊണ്ട കൊണ്ടാക്കിട്ട് വരും ആ രാവിലെ ഒമ്പതരക്ക ക്ലാസ്
എന്നിട്ട് എത്ര മണിവരെ
ഏ രണ്ട് മണി വരെ
ആ അപ്പം ഇടക്ക് ഫുഡ് എല്ലാം കൊണ്ടുപോവോ
ആഹ് ഫുഡ് കൊണ്ടുപോവും
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയല്ലേ അല്ലല്ല
സ്കൂളച്ചിരി ദൂരാണ് ഞാൻ കൊണ്ടാക്കും വണ്ടിയിൽ കൊണ്ടാക്കും ഉം ഉം ടു വീലറിൽ കൊണ്ടാക്കും ഉം ഉം
ഈ സമയൊക്കെ ആവുമ്പോത്തേക്കും വിളിച്ചോണ്ടരുല്ലേ ആഹ് ആഹ് അങ്ങനെ സ്കൂൾ ബസ് അങ്ങനെയൊന്നുല്ലേ
സ്കൂൾ ബസ്സില്ല
ആഹ് ആഹ് പക്ഷെ അതും കൂടെ ഉണ്ടേ
ഉം ആഹ് എളുപ്പാരുന്നു ആഹ് അതാ അതാ അതാ പിന്നെ
പിന്നെ വേറെ അവിടെ മാങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുവരോ
മാങ്ങ ഇവിടെ ഒരു ചക്ക ഇങ്ങനെ നമ്മുടെ ഇവിടെ തന്നെ ആഹ് പ്ല പ്ലാവിൽ ഉണ്ടായതാ അപ്പൊ അത് പഴുത്തിട്ട് അതിനെ എടുത്തൊണ്ട് വെച്ചേക്കുവ ചക്ക മാങ്ങന്നെ ഇപ്പ അങ്ങനെ കൊണ്ട് വരുന്നതുല്ല പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് പരിക്ക്
ഓ നല്ല പഴുത്ത നല്ല മധുരമൊക്കെ ഉണ്ടാ
ഓ നല്ല മധുരമുള്ള ചക്കയ
ആഹ് ആഹ് അപ്പൊ
മഴയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി മധുരം കുറയും എന്നാലും കുഴപ്പല്ല മധുരംഉള്ളതാ
എന്നിട്ട് ചക്കയട അപ്പം അതൊന്നും ഉണ്ടാക്കൂല്ലേ
എപ്പങ്കിലും എപ്പോ ഉം അതൊന്നും അതൊന്നും ഉണ്ടാക്കാറില്ല
അറിഞ്ഞൂടാ
അതെക്ക മെനക്കേടല്ലേ
ഓഹ് നമ്മളീ മറ്റേ ഈ ഈഹ് മറ്റേ ഈ
ഇതൊക്കെ കടയില വാങ്ങിക്കാൻ കിട്ടുവല്ലോ അങ്ങനെയുള്ളതൊക്കെ
എന്നാലും നമ്മള് വീട്ടില്ണ്ടാക്കുന്നതിന്റെ അതൊരു ഇത് ന്നെല്ലെ
വീട്ടിലുണ്ടാക്കുമ്പം അതിന്റെതായ സമയം വേണ്ടേ
ആ അത് വേണം അത് വേണം മ് ഞങ്ങടെവിടെ അമ്മ ഉണ്ടാക്കുവായിരുന്നു നമ്മൾ ഇടി ഇടിയ പ്പത്തിന് മാവ് കൊഴക്കൂലേ
ആഹ്
അതുപോലെ കൊഴച്ചിട്ട് അയ് ചക്ക നമ്മള് ഇച്ചിര് നല്ലെ പഴുത്ത ചക്കേനെ മിക്സിയിലിട്ട് അടിക്കും
ആഹ്
അടിച്ചിട്ട് ആ മാവില് കൂടെ തന്നെ ആ മാവിൽ കൂടെ ഇട്ടിട്ട് ആഹ് മ് കൊറ്ച്ച് അ ജീരകം, ജീരകം ഒന്നും മറ്റേ ഇത്ണ്ടല്ല ഹ് മ്ഏലക്ക ഏലക്യാ പൊടി ഏലെക്ക പൊടിയും കൂടിയും ഇട്ട് ഒന്നാകിതാക്കി ഒരുപാട് ലൂസ് ആവല്ലേ എന്നിറ്റ് നന്നായിട്ട് ഇളക്കിട്ട് മറ്റേ വാഴ ഇലയിലുണ്ട് പിന്നെ അല്ലാ പുരിയെണി എലയിലും ഉണ്ടാക്കും
അപ്പൊ അയ്ന്റെ അകത്തൊന്നും വെച്ച് കൊടുക്കൂലാ
അകത്ത് മറ്റേ ശർക്കരയും
തേങ്ങയും
തേങ്ങെയും കൂടെ തേങ്ങേം അത് കൊറച്ച് മറ്റേ ഇത് ഈ പൊടിയും കൂടെ ഏതെന്നാ ജീര മറ്റേ ഇത് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊഴച്ച് വെയ്ക്ക്യും ഉം അങ്ങനെ നല്ലെ ടേസ്റ്റാ
സ്മോ
ഓഹ് പക്ഷെ മാൻത ചെയ്ത് നോക്കണം നല്ലെ ടെസ്റ്റാ
ഉം
ഉം പിന്നെ ഇവടെ ഇവിടെ ഇന്നലെ ഇന്നലെല്ല മെനഞ്ഞാന്ന്ങ്ങനെ മാങ്ങെക്കേ കൊണ്ടുവന്നു, ഇവിടെ എടക്ക് എടക്ക് ഇപ്പം കൊണ്ടുവരും
ആഹ് ആഹ് ഓഹ് ഓഹ് ഹ് ആഹ് ഞായ് മോനേ കൊണ്ടേക്കാൻ പോകുമ്പോഴത്തേക്ക അവിടെയക്കെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട് അപ്പ അത് ചെലത് ചെലേയിടത്ത് മൂന്ന് കിലോ നൂറ് അപ്പൊ അതെ ക്കെ ചെലപ്പോ ചീത്തയായതോ എല്ലാ ന്നുണ്ടെങ്കി മധുരം കൊറഞ്ഞതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും മൂ മൂന്ന് കിലോ നൂറ് പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല
അ അ ആഹ്
ആഹ് അങ്ങനെ എഴുതി ഒന്നെര കിലോ നൂറ് ഇങ്ങെനെ പലെ ഇനം മാങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പിന്നെ അറിയത്തില്ലല്ലോ അത് ഇനി കഴിച്ചു നോക്കുമ്പോ എങ്ങനെ ചെലത് മധുരം കാണ് ത്തില്ല നല്ലെ പുളിയായിരിക്കും ഉം അപ്പ അങ്ങനെയുള്ള മാങ്ങെ ആയിരിക്കും ഈറെ
കൊറച്ച അതെ അതെ തെ പക്ഷെ ഇന്നല്ലെ കൊണ്ട് വന്നതേ ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും കൊണ്ട് കഴിക്കാൻ ചെലത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് ബാലൻസ് ചെയ്തെന്നു
ആഹ് ആ ആഹ് ആ
പിന്നെ പിന്നെ എന്റെ- അമ്മാമടെ വീട്ടീന്ന് ഇതുപോലെ മാങ്ങ കൊണ്ട് വന്നേ അതന്ന് പറയുമ്പോഴത്തേക്ക് ഈക ഈ കറ ഇങ്ങനെ പെട്ടു ഇങ്ങനെ ഒഴിച്ചോണ്ട് നിക്കുവല്ലേ ഇച്ചിരി നീളള്ള മാങ്ങ
ശ്
ആ മാങ്ങയായിരുന്നേ അതെ പേരൊന്നെനിക്കറില്ലാ ആഹ് മാങ്ങ അപ്പൊ പഴുത്തിറ്റും നമ്മളരിഞ്ഞ്കഴി ക്കുമ്പഴ്ത്തേക്കാ ആഹ് കറരാടേസ്റ്റിങ്ങനെട്ത്തോണ്ടിരിയ്ക്കും
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഉം
അങ്ങനെ അങ്ങനെ ഇപ്പം കൊറേ ഇങ്ങനെ നമ്മൾ ച്ച് കഴിക്കുമ്പോഴ്ത്തേക്കയ് കുറേ കഴിയുമ്പോ ഈ ചുണ്ടിന്റെ മേൾല് ക്കൊരുമാതിരിങ്ങന ഒരു ചെറിയ ചൊറിച്ചില് പോലെക്കെയാവും
ആഹ് അതെ അതിന്റെ കറ
ഓഹ് അയ്ന്റെ കറാ പിന്നെന്നലമ്മ വന്നപ്പഴ്ത്തേക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പെഴ്ത്തേക്ക് വരിക്ക മാങ്ങ കിലോ നൂറ് രൂപയെ ആ വാങ്ങിക്കോണ്ട് വന്ന്
ഓ
ഓഹ് അയ്ന്റെ പൊറമേ കണ്ടാ പ ച്ച സാധ നമ്മള് മാങ്ങ കയ്‌ക്കുംമ്പോലെ പക്ഷെ അകത്ത് പഴുത്തിരിക്കുന്നു നല്ല ടേസ്റ്റാ ഉം
മനസ്സിലായ് ആഹ് ആഹ്
പകന്നെച്ചാ കൊ കൊറേ പച്ചയല്ല എന്നാ കൊറെ പഴ്ത്തതു അല്ലാത്ത ച്ചണ്ടല്ലോ ആ ഒരു അക്ക ഇക്ക ഹാത്ത്
ഓഹ് മനസ്സിലായ്‌ മനസ്സിലായ്‌ ആഹ് ആഹ് ആഹ്
മാങ്ങേനേണെങ്കിങ്ങനെ എട്ത്ത് അത് ശർക്കരപ്പാനിയിലൊക്കെ ആഹ് ശരി ശരി ശരി